ആഹ്
കേക്ക്ണ്ടോ
ആഹ് ഇപ്പ കേൾക്ക്ന്ന്ണ്ട്
എന്താ വർത്താനൊക്കെ മയേക്കണ്ടോ
നല്ല ല്ല നല്ല വെയിലാ അവടെ
ഇവടെപ്പം മഴ ചാർ ചാർന്ണ്ട് മയ രാവിലെക്കെ നല്ല വെയിലാര്ന്നു
നല്ല ചൂട്ല്ല വെയ്
പ്പൊ കുട്ടീന്റെ മുയ് അതെ അതോണ്ടമ്മക്കയ് അലക്ക്യേതൊക്കെ താക്കാ നല്ല സുഖാണല്ലോ ഒണങ്ങാനെക്കെ
അതെ
ന്നാലു എട്ക്ക് മയ വാണഅല്ലെങ്കില് വെള്ളത്തിനും കുടുങ്ങും
പാടത്തിന്റെ അട്ത്താണോ വള്ളം
ആണോ ഇല്ല പാടത്തിന്റെ അട്ത്തല്ല വള്ളോക്കെ നല്ല വേ ന്നല് വന്നാൽ ഇവിടേക്ക് വറ്റും
ഏഹ് ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് ഇല്ല ബുദ്ധിമുട്ട് പാടത്തിന്റെ അട്ത്തായോണ്ടേ
ആഹ് ആഹ് അപ്പൊ കൊയപ്പല്യല്ലോ പാടത്താവുമ്പഎപ്പഴുണ്ടാവൊല്ലോ വെള്ളം
അതെ ചെല വീട്ലൊക്കെ വെള്ളം വാങ്ങാറാണല്ലോല്ലേ ഇവേനലിൽ നല്ലോണ ഉം
ട്ടൗണേരിയലൊക്കെയ്
അതെ
മറ്റേ വെള്ളല്ലാത്ത
ആ ഇങ്ങ മക്കളൊക്കെ വന്നോ സ്കൂൾ വിട്ട് വന്നോ ഹലോ അലോ ഹലോ